ഹലോ ലോ ഹലോ ആ ആ കേക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം.
കേക്കാ കേക്കാം.
ആഹ് ആ
ഇല്ല പ്രത്യേകിച്ച് വേണ്ടീട്ട് ആ
ആ ആ ആഹ കഴിച്ചു എന്താ ഉണ്ടാക്കിയന്ന്
ആ ചോറും പിന്നെ എന്തോ ഒരു കറിയും ഉണ്ട്. എന്തോ ഒരു കറി ആ കറല്ല വേറെനക്കറി പേര് അറിയില്ല മത്തനൊക്കെ ഇട്ട്ട്ടൊര് കറി മത്തനൊക്കെ ഇട്ടിട്ടൊരു കറി
അത് ഹസ്ബൻഡ് ഹസ്ബന്റാക്കിയ കറിയ
ആ ആ ആ ആ
കേക്കണല്ലോ കൊറച്ച് ഡിലേ ആയിട്ടാണ അല്ലേ ഇവിടെന്ന് പറയണ അവിടെ എത്തണത്
ആ അങ്ങനെ ഒന്ന് ഉണ്ട് ഇപ്പൊ എന്തിനാ വിളിച്ചത് പ്രശ്നാരിക്കും
ആ അപ്പൊ അതായിരിക്കും അല്ല അതെ ഇപ്പ ഈ ഇതിൽങ്ങനെ വിളിക്കുമ്പോ അത് നോർമലി ഉണ്ട് ഇടയ്ക്ക് ഇടക്കിങ്ങനെ ഒന്ന് ഡിലേ ആവുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ശെരിയാവും ആ
ആ
അവിടെന്താ സ്പെഷ്യല്
ഇവിടെ ബീഫ്ണ്ട് പിന്നെ മോര് കറിയുണ്ട്
ഏ ബീഫ് പെരുന്നാളിന്റെ കഴിഞ്ഞതായിരിക്കും അല്ലെ
ആ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിരുന്നു പിന്നെ വെള്ളിയാഴ്ച എന്തെങ്കിലുക്കൊരു സ്പെഷ്യല് വേണം ചിക്കനോ ബീഫോ എന്തെങ്കിലുക്കൊന്ന് വാങ്ങൂ അ- അപ്പൊന്നിങ്ങനെ ബീഫുണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തി ലേശം ഉണ്ടായിരുന്നു കൊറച്ച് ഒത്തിരിയ ഉള്ളേന് അപ്പൊ പിന്നെ അയിക് കൂട്ടി വേറെ വാങ്ങി എന്നിട്ട് ഒന്ന് കൂടെ വെച്ച്
ആ
തായിക്ക് ആ അവര് ക്ലാസ്സിന് പോയി ആ അവര്ക്കങ്ങനെ ബീഫൊക്കെ ഉണ്ടാക്കീനു അവർക്ക് കുറച്ച് അരിയ എടുത്ത് ഇടുവാണേൽ നെയ്ചോർ ഉണ്ടാക്കിവെച്ചു അങ്ങനെ അവരതും കൂട്ടി കൊണ്ടോയി ബീഫും അതും കൊണ്ടോയി ഞാൻ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കിയ അവര് പോകുമ്പോ തന്നെ ഒരുവിധം പണികളൊക്കെ കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള ചെർ ചെറിയ പണികളൊക്കെ ഉണ്ടാവുള്ളു
അ രണ്ടൂരണ്ട്
ഏ രണ്ടാര് ഉം ഉം
അ വലിയ മക്കളാ
നാൽലാണ്ഒരാള് ഒരാള് എൽ കെ ജി യിലും ആണ്
ആ ചെറുതാണില്ലേ ആ എനിക്ക് എനിക്കുമോര് കറി ഭയങ്കര ഇഷ്ട അ പക്ഷെ മോരുകറിള്ളപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്ത ഫിഷ് എനിക്ക് പറ്റത്തുള്ളൂ എനിക്കത് ഭയങ്കര ഇഷ്ടം മോരികറിയും പൊരിച്ചമീനും
എ ആ ആ ഏ അ അ എ ഏത് മോര കറി മീൻ പൊരിച്ചതോ
അ ആ മീൻ വർത്തത്
ആ ആ ആ ആ
ആ അതെനിക്ക് ഭയങ്കര ഇഷ്ട്ട അത് കഴിക്കാൻ ആ എനിക്കത് കഴിക്കാൻ എനിക്കത്ഷ്ട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട് ആ മീൻ വർക്ക്ണ്ടെന്ന് ഞാൻമോര് റെ ഉണ്ടാക്ക്
ആ ആ ഞാനിവിടെ ചിക്കൻ വരട്ടിയതോ അല്ലെങ്കില് ഇങ്ങനെ ബീഫ് വരട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക മോര കറി ണ്ടാക്കുകയാണെങ്കിൽ ഇഷ് ഇഷ്ട്ടാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് ബി എന്താണ് മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവൊന്നുംല്ലല്ലോ എരിവൊന്നും ഇടാത്തോണ്ടേ അവർക്ക് ഭയങ്കര ഇഷ്ടാണ്
ആ എ ഒരു പുളിയും മല്ലാം
ആ ഉള്ള ആ ആ അപ്പൊ അവർ ഇക്ക് ഭയങ്ക ഇഷ് ഇഷ്ട്ടാണ് അവരങ്ങനെ പറയും അത് ണ്ടായാൽ പിന്നെ കേടും വരൂല്ലല്ലോ അന്നും പിറ്റേ ദിവസം കൂട്ടാലോ കൊറച്ചുണ്ടാക്കിയാലേ പിറ്റേന്നൊക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് റ്റ് കൂടാണല്ലോ അത് ഏ പഴയതാവകുമ്പോ ടേസ്റ്റ്
ഇന്നത്തേക്ക് പിറ്റേന്നെത്തെക്ക് പിന്നെ കുറച്ചുടെ ടെസ്റ്റ്‌ എവിടുക്ക്
ഹ ഹ ശരിയാണ്
ഇപ്പക്ക് വച്ചല്ല പിറ്റേന്ന്എടുക്കും രണ്ടു ദിവസം കൂട്ടാം പഷ് മൂന്നെങ്കിലും മൂ
ആ മൂന്ന് ദിവസൊക്കെ ആകുമ്പോഴേ പിന്നെ ഇതാവും ഉം രണ്ടു ദിവസൊക്കെ കൂട്ടാ
ഈ ബീഫ് ചിക്കൻ മീൻ അങ്ങനെയുള്ള സാധനമാണെങ്കിൽ മൂന്നൊക്കെ ദിവസം വയ്ക്കും യ്ക്കാം ചൂടാക്കി ചൂടാക്കി വെച്ചാലേ അതിനെ അതിരിയ്ക്കും തോറും
ആട്ടെ ടേസ്റ്റ് കൂടണേ ഉം അതുപോലെ തന്നെ മീൻ വറ്റി വച്ച് വെച്ചതൊക്കെല്ലേ മീൻ ഇങ്ങനെ പുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വ വച്ചതൊക്കെ
ആ അതിനൊക്കെ ആ അതിന്റെ ആ പുളിയില് ഇതെല്ലാം പിടിച്ചു പിടിച്ചു പിടിച്ചു അതൊരു വല്ലാത്ത കളറു മാകും മണവും അതേ
ആ എനിക്ക് ഭയങ്കര ഇഷ്ടാ മീനും മൺചട്ടിയിലൊക്കെ വെച്ചത് അപ്പൊ ഇന്ന് വെച്ചത് നാളെ എടുത്തക്കാണ്ട് ഇങ്ങനെ കഴിക്കണത് ഭയങ്കരഇഷ്ടാ അങ്ങനത്തെ
ആ ഞാൻ എന്റെ വീട്ടിലെ എന്റെ വീ നമ്മൾ വീട്ടിലൊക്കെ പഴങ്ങഞ്ഞി എടുക്കും പഴങ്ങഞ്ഞി കപ്പേ കപ്പ ചക്ക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് ഈ തലേന്ന് മീനും എല്ലാം കൂടി ചേർത്തിട്ടൊരു പിടി പിടിക്കേന്റെമ്മേ അത് മതി അന്നത്തെ ദിവസം രാവിലെ അത് കഴി പിന്നൊന്നും വേണ്ട വൈറ്റിനകത്തൊക്കെ നല്ല തണുപ്പായിരിക്കും
ആണല്ലേ ആ ഞാൻ പഴങ്കഞ്ഞി ഇതു വരെ കുടിച്ച് നോക്കിട്ടില്ല ഇക്ക ഒരു മഴയത്ത് ഹും
ആ ആ നമ്മളെ ഈ പണ്ടുള്ള
ആ അവരെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ് അറി ആ അവരെ ആരോഗ്യ
ആരോഗ്യത്തിന്റെയും, സൗന്ദര്യത്തിന്റെയും രഹസ്യം അങ്ങനെയന്ന് പറഞ്ഞിട്ടല്ലേ വയറ്റിനും നല്ല തണുപ്പായിരിക്കും അന്നത്തെ ദി രാവിലെ സത്യ ത്യം ഞാൻ എന്റെ നാട്ടിലെക്കെ ആണെങ്കിലേ എന്റെ വീട്ട ല്ലക്കെഴങ്ങ് ഈ ഞാൻ വേണങ്കി മൂന്നു നേരം ചോറ് പിന്നേ കാരണം ന്ന്ച്ചഴിഞ്ഞാ എന്റെ അമ്മാമ ണ്ടാക്ക്ണ കറി എനി ഭയങ്കര ഇഷ് അവര് അത്രയുംകാലം അവര് അവർക്ക് പത്ത്എഴുപത് വയസ് പഠിപ്പിച്ചണ്ടേ
ആ ആ ആ അവരയ്‌നേ നെല്ലിക്കക്കെ അരച്ച് ട്ടൊക്കെ കൂട്ടും നെ നെല്ലിക്കക്കെ ന്റെ ഉമ്മമ്മെ കങ്ങനണ്ടായിര് നെല്ലിക്കക്കെ അരച്ചിട്ടൊക്കെ കൂട്ടീനന്നൊക്കെ മീനൊക്കെ ക്കെ വറ്റി ക്ക ഏ ഒണക്ക നെല്ലി ക്ക നെല്ലിക്ക ഒണക്ക ഇന്ന് ട്ട ത് വറ്റ് ങ്ങനെ അരച്ചിട്ട് അമ്മി അമ്മേലൊക്കെ അരച്ചിട്ട് അമ്മേലൊക്കെ അരച്ചിട്ട്ങ്ങാണ്ട്ങ്ങനെ അങ്ങനെ ന്ക്ക്ഭയങ്കരിഷ്ട ഓല്ങ്ങനെ അതേപോലെ കുരുമൊളകൊക്കേണ് ഓല് പച്ച കുരുമൊളകൊക്കെട്ട് അര ചങ്ങാണ്ടക്കേണ് ഞമ്മളൊക്കെ എന്ത മിക്സീല് ഒന്നണ്ട് ഒന്നണ്ട്ട്ക്കും ഇന്ന്ട്ടാണ്ട് ഇടും അങ്ങനെല്ലേ ഞമ്മള് പിന്നെ അതൊന്നും ചേർക്കാൻ മടിയാണ് ഭയങ്കര രസാണവര്ത്
ഇപ്പ മിക്സിം ഗ്രൈൻഡറൊക്കെ വന്നേ പിന്നെ ഫുൾ അതില് തന്നെല്ലെ മറ്റ് ഇവിടെ വീട്ടിൽ പെട്ട് ഴിഞ്ഞാലേ ഇപ്പം ഒര് അവർക്ക്പ്പോ ഒരുപാട് പ്രായ ട്ടഅവര് മിക്സിലരക്ക പിന്നെപ്പൊരു ട്ടെങ്ങാനു കറണ്ട് പോയിട്ടുണ്ടെങ്കി അന്ന് വെക്ക്ണ കറിയല്ലാം ഈ അന് മ്മീല് അമ്മി അമ്മിക്കല്ലില്ലേ അമ്മി കല്ലിലും ഒരല്‌ലൊക്കെ അരച്ചായിരിക്കും ഉപയോഗിക്കലെല്ലാം ഈ മഴയൊക്കെ സമയത്ത്ണ്ടല്ലാ കറ ണ്ട് പോവല്ലെ ഈ കൊമ്പൻലൊടിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നേരത്തൊക്കെ മിക്കവാറും ഒരു ദിവസം ഒക്കെ കറണ്ട്കാണത്തില്ല അന്നേര തലേനെത്തേക് കാപ്പിക് ദോശ ട്ടേരിക്ക് വരെ അതുപോലെ തന്നെ മീൻകറി അങ്ങനെയൊക്കെ വയ്ക്കുമ്പഴും അമ്മില് അടുത്തക്കണ അന്ന് കറക്കിക്കെ വല്ലാത്ത ടെസ്റ്റായിരിക്കും. അതൊക്കെ എത്ര ദേവസം വേണേ ഇരിക്കേയും ചെയ്യാം ആഹ്
ആഹ് അതന്നെ ഞാൻ പറഞ്ഞെ പ്പൊ അങ്ങനെന്നുംരിക്കൂലാ. ഇപ്പൊ എന്താണ് പിറ്റേന്നാവുമ്പഴെക്ക് ഇപ്പൊരു വേറെരു ചൊയക്ക്
ആഹ് പിന്നെ നമ്മള സാമ്പാർ സാമ്പാർ ത് നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാത് പിറ്റേന്ന് തന്നെ പുളിക്കും. പക്ഷെ അവരൊക്ക വയ്ക്കു സാമ്പാ വേണെങ്കി രണ്ടു മൂന്ന് ദെവസം കൂട്ടാം. ഉളിക്കത്തില്ല. ആഹ് അതൊക്കെ അതൊക്കെ അവരുടെ എങ്ങനാ ജാരി ഇതക്കെങ്ങനിവര് ആക്കുന്ന അവരാക്കുന്ന അതേ സാനങ്ങൾ
ഞമ്മൾ ഇട്ട പക്ഷെ അവരുതൊരു വേറെ ആ അവര് ഇതരു കൈപ്പുണ്യം എന്നൊക്കെ പറയല്ലേ കൈയോണ്ട് എന്ദുണ്ടാക്കിയാലും വേറെ രസാണ് അവർത്.
നമ്മുക്കത് അത് എങ്ങനെ എങ്ങനെ നോക്കിയാലും അതുവരെ എത്തത്തില്ല. എങ്ങനെ പറത്തി ചടലും കിട്ടത്തില്ലത്. ഇനി എന്റെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെ എന്റെ അമ്മാമ്മയുടെ അമ്മ എന്റെ അമ്മേടെ അമ്മേടെ അമ്മ അപ്പ അവര് ഏഹ് ഏ ഞാൻ ജനിക്ക നെ മുന്നേ മരിച്ചു പോയതാ പം അമ്മ പറഞ്ഞിട്ടുണ്ട് അവരാകുന്ന കപ്പയൊക്കെ നമ്മള് ച് സാധാരണ കപ്പയക്കായി കഴിഞ്ഞ പിറ്റേന്ന് പിറ്റേന്നുരിക്കും. മൂന്നിന്റെന്ന് ക്ഷെ എട് ക്കാൻ പറ്റത്തില്ല. പക്ഷെ അവര് ആക്കണകപ്പേക്ക മൂന്ന് നാ ല് ദെവസം വരെ ഉപയോക്കാം. ഒ ഒന്നും ആവത്തില്ലാന്ന് ആ ഒരു പ്രശ്നം വരാതെ ഇങ്ങനെ ഒരു ഭംഗി പോലെ ആവുന്നത്. ഇങ്ങനെ ഇരുന്നിരുന്ന് അതിന് ടേസ്റ്റ് കൂടത്തെ ഉള്ളൂ ഒരു പ്രശ്ന പ്രേശ്നാ ആ സാധാരണ ആക്കുമ്പോ മറ്റേത ഇതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വ വല്ലാത്ത വൃ ഒരു സ്മെല്ലെല്ലാം ആവൂലേ പക്ഷെ അതൊന്നും ആവത്തില്ല
എനിക്ക് ഞങ്ങളെ വീട്ടിന്റെ അവിടെ ണ്ടൊരു അമ്മമ്മട്ടോ അമ്മാമ്മ ഇൻക്ക് എന്താണ് മാങ്ങയോട് പിന്നെ പൊടിച്ച് മാങ്ങന്റെ എന്താ പറയല് പുളിശ്ശേരി യന്നെയല്ലേ പുളിശ്ശേരി ഉണ്ടാക്കിയാണ്ട് ഇൻക്ക് കൊട്ന്ന്തന്നീനി ട്ടോ അയിങ് ഭയങ്കര രസട്ടോ ന്നെട്ട് ഞാൻ അയിനോട് എങ്ങനെക്കെ ക്കെ ഉണ്ടാക്ക്ണെ ന്നൊക്കെ ചോയിച്ച്ക്കാണ്ട്ഞാ ഞാനെങ്ങനെ ണ്ടാക്കി പക്ഷെ ഞാൻ ഇണ്ടാക്കിട്ട് അത്
ഇല്ല ആവത്തില്ല അത് അവരെ അവരാ വച്ച് വച്ച് വച്ച് അതിന്റെ താ അങ്ങനെ അവര് ആ ആഹാരമൊക്കെ ഉണ്ടാകണെ അപ്പ തന്നെ ണ്ടാക്കൽ
ആ ആ പറയുമ്പോ അവരൊന്നും ഒന്നും നോക്കാതെ അവരുടെ അവർക്കൊരു ഊഹം വെച്ച്കാണ്ടാണ് അവരെല്ലാം ല്ലാ റെസിപ്പി അയിൽ ഇട്ണത് എ എല്ലാ പൊടികളൂടും ള്ളത് ഞമ്മളൊക്കെ യൂട്യൂബിൽ നോക്കി അല്ലെങ്കിൽ വേറെ ആളോട് ചോയിച്ച് എത്ര ഇടണം എത് ത്ര ഇനിയിപ്പോൾ യൂടൂബിലൊക്കെ നോക്കാണെങ്കിൽ ഓരോ ട്ടീ സ്പൂൺന്നൊക്കെ പറഞ്ഞിട്ടല്ലെ നമ്മക്ക് പറഞ്ഞരാ അതൊക്കെ അനുസരിച്ചാമ്മൾ അത്ടാ ക്ഷെ അവരൊന്നും അറിയാണ് അവരൊരു ഊഹം അവർ
കയ്യിലൊക്കെ എന്റേ ആ അവരൊക്കെ കയ്യിലൊക്കെങ്ങനെ തട്ടീട്ടാ അല്ലെങ്കി പൊയ് ആ കുപ്പിയിലെ ഇപ്പൊ പൊടിയൊക്കെ തട്ടിങ്ങനെകുപ്പ ഉപ്പിൽ അടപ്പിലൊക്കെ തന്നെ ഇങ്ങനൊര്
ആഹ് അവരൊക്കെ അങ്ങനേണെ ഞമ്മളിത് എല്ലോ ഉള്ള് ഒക്കെ ആ കറക്റ്റിനൊക്കെ ഇട്ടാലും ഞമ്മൾത് ഏറെ അല്ലെങ്കിൽ ഒന്നൊക്കെ കുറവോ എന്തെങ്കിലൊക്കെ ഒന്ന് വന്നീണ്ടാവും അവരിട്ടാല ആ പാകതി ത്തിന് വരും ഹ്
ആ അവര് ആ നമ്മള് ഇപ്പൊ ഒരു സ്പൂണൊക്കെ എത്ത അങ്ങോട്ട് ഇങ്ങോട്ട് കൂടി പോയിട്ട് അയ്യോ ഇന്ന് ഈ കറി മോശായെനെന്നു പക്ഷെ അവര് ഒരു സ്പൂൺ കൂടുതൽ ട്ടെന്ന്കുറച്ചിട്ട ക്കാരെ
അ ഒരു ടേസ്റ്റാണെ അവർക്ക് അയ്ന്റെ ഒരിത് അറിയാ അവർക്ക് ക്ക് അയ്ന്റെ ഒരു മട്ട് എങ്ങനെയൊക്കെയാണ് ഇടണ്ട് വേന്നില്ല ഒരിതുണ്ടല്ലോ അത അവർക്ക് നന്നായിട്ട് അറിയാം ആഹ് പിന്നെ
എങ്‌ ആഹ് ശരി ശരി